ഹലോ ആഹ് സ് സുഖവാണോ?
സുഖമാണ്.
ആഹ് എന്താണ് പരിപാടി ഇന്ന്
ഒന്നുല്ല ഓഫീസ് ഇണ്ട് ഓഫീസിലാണ്.
ആണോ മഴയൊക്കെ ഉണ്ടോ അവിടെ
ആഹ് മഴയ്ണ്ട് ഇപ്പ എല്ലോടത്തും ഒരു മഴന്റെ സീസൺ ആണല്ലോ ല്ലേ.
ആഹ് ശരിയാ ഇവിടെ നല്ല മഴയുണ്ട്.
ആഹ്
ആഹ്
വെയില് ആഹ് ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു. ഫുഡ് ഇപ്പൊ കഴിച്ചു ഇങ്ങള് ഫുഡഴിച്ചോ?
ആഹ് ഞാൻ ഫുഡ് കഴിച്ചു ഇന്നന്തായിരുന്നു സ്പെഷ്യലായിട്ട്?
ഇന്ന് ബിരിയാണി ആയിരുന്നു.
ആണോ ആഹ് ഇന്ന് മറ്റേ നോമ്പെന്തോ അല്ലേ?
ആഹ് ആഹ്.
ആഹ് പിന്നെ ആഹ്. പിന്നെ ആഹ് എന്താ ചെയ്യുന്നേ
ഞാന് വർക്ക് ചെയ്യാണ്.
ആണോ ആഹ് ഞാൻ പഠിക്കുവാ ഞാൻ പഠിക്കുവാ ആഹ്.
ശരി എക്സാമ് കാര്യങ്ങളൊക്കെ ആവറായല്ലോ.
ആഹ് എക്സാമൊക്കെ ആവാറായി കൊറച്ച് എക്സാം കഴിഞ്ഞു. ഇനി ഇപ്പോ കൊറച്ചു നാളും കൂടെ കഴിഞ്ഞ് എക്സാം പിന്നെ ഇണ്ടാവും.
ആഹ്.
ആഹ്.
വീട്ടിലാരൊക്കെ?
വീട്ടില് അമ്മ ഇണ്ട് അച്ഛന്ണ്ട് ചേച്ചി ഇണ്ട്.
ആഹ് അയ് ശരി. എനിക്കും ഹസ്ബന്റ് അനിയത്തിമാരും ഉമ്മെം ഉപ്പിം
ആണോ ആഹ് ആഹ് അവരൊക്കെ നാട്ടില് തന്നെ.
ആഹ് നാട്ട് തന്നെ ഹസ്ബൻ്റ് ഇവടെ ഇല്ല പൊറത്ത ഗൾഫില.
ആണോ പൊറത്തൊക്കെ പോവാറുണ്ടോ
പൊറത്തു പോയി ഇപ്പ അടുത്ത് വന്നതാണ്.
ആഹ് ആ പൊറത്തൊക്കെ പോവാൻ ഇഷ്ടാണ്.
ഓഹ് പൊറത്തൊക്കെ പോവാൻ ഇഷ്ടാണ്.
ആണല്ലേ ആഹ് പിന്നെ എന്താണ് ആഹ് നമ്മ ആഹ് നമുക്ക് പൊറത്തൊക്കെ പോവാനിഷ്ടാ പക്ഷെ പൊറത്തൊന്നും അങ്ങനെ പോയിട്ടില്ല പോണം. ഇനിയിപ്പോ പഠിത്തം നടക്കല്ലേ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി പൊറത്തൊക്കെ പോവാൻ.
ശരി
പിന്നെ. ഏഹ് വീട്ടില എല്ലാർക്കും സുഗാണോ?
ആഹ് സുഖാണ്.
ആണല്ലേ.
മഴയായിട്ട് എന്താ
മഴ ആയി ട്ട് മഴായിട്ട് പൊറത്തോട്ടൊന്നും പോവാൻ പറ്റാത ഇങ്ങനെ ഇരിക്ക.
ആഹ് അതാണ് മഴയാവുമ്പോ നല്ല ക്ലൈമറ്റ് കാര്യങ്ങളൊക്കായിട്ട് അടിപൊളി ആവല്ലോ.
ആണ് പിന്നെ സിനിമയൊക്കെ കാണാ പോവാറുണ്ടോ?
സിനിമ ഇങ്ങള് കാണാ പോയിട്ടുണ്ടോ ഞാൻ പോലൊക്കെ കൊറവാണ്.
ആണോ ഞാൻ ഇപ്പൊ ലാസ്റ്റായിട്ട് കണ്ടത് അതിരടിയാ.
അതിരടി എങ്ങനെ ഇണ്ടായിരുന്നു
അതിരടി നല്ല സിനിമായിരുന്നു എനിക്കിഷ്ടപ്പെട്ട്. പിന്നെ. ആഹ് അത് നല്ല കഥക്കായിരുന്നു ആഹ്. ഒരു എന്താണ് ഒരു കോളേജ് വൈബ് ഒരു പടം. ആണണാണ് ഒരു കോളേജ് വൈബ് പടം. പിന്നെ അതിനാ നല്ല കാസ്റ്റിംഗ് ഒക്കെ ആയിരുന്നു എല്ലാരും പിന്നെ ബേസിൽൻ്റെ സിനിമയാണല്ലോ അപ്പൊ നമുക്കിഷ്ടാവല്ലോ
ഇഷ്ടാവും ആഹ്
ആ പിന്നെ ചെടിയൊക്കെ ഉണ്ടോ വീട്ടില്
വീട്ടില് ആ ചെടിയൊക്കെ ഇണ്ട് വീട് പണി നടന്നോണ്ടിരിക്കുവാണ്
ആണോ ഓഹ് അപ്പൊ അതിന്റെ തിരക്കിലൊക്കെ ആണ്
ആ ഇല്ല തറപ്പണി തർപ്പണി ഇനി തൊടങ്ങണം
ആണോ ആഹ് ആഹ്
മാന്തിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുള്ളൂ.
ആണോ ആഹ് അപ്പൊ ഹസ്ബൻ്റ് നാട്ടിലുണ്ട് പൊറ ആണോ ആ ഉം പിന്നെ വീട്ടില് എന്തൊക്കെ ചെടിണ്ട്
ചെടി ഇപ്പൊ ഞങ്ങളത് സപ്പോട്ടാ
ആഹ്
മാ അങ്ങത്തെ ടൈപ്പ് ഉണ്ടല്ലോ
ആഹ് ഓഹ് ആഹ് ആഹ് ഇവിടെ കുറച്ച് കൊച്ച് ചെടിയൊക്കെ ഇണ്ട് ഇവിടെ മറ്റേ കുഞ്ഞ് ചെടായിട്ടാ മറ്റേ എന്താ ഏഹ് മുല്ലപ്പൂവും റോസാപ്പൂവും അതിന്റെ അതിന്റെക്കെ ചെടിയായിട്ട് ഉണ്ട് പിന്നെ കുറച്ച് കറിവേ പ്പം ഒക്കെ ഉണ്ട്
ആഹ് പഴങ്ങളൊക്കെ വീട്ടിലുണ്ടായാലും തന്നെ തന്നെ ഇപ്പൊറബുട്ടാന്റൊക്കെ സീസൺ ആണല്ലോ അറിയോ റംബുട്ടാന്
ആഹ് ആഹ് റംമ്പൂട്ടാൻ അറിയാം അറിയാം അറിയാം ഇവിടെ ഉണ്ടായിര്ന്ന് ഇ ഇപ്പോ ഇല്ല ഇപ്പൊ അവിടെ റംബൂട്ടാന ഉണ്ടോ?
ഉം ഞങ്ങടെ നാട്ടിലൊക്കെ ഹൈ ഡിമാൻഡുള്ള സാധനാണ്.
ആണോ നാടെവിടേണ്.
നാട് കേരളം.
ആഹ് ആഹ്.
ഉം.
പിന്നെ ഇവിടെ മാവൊക്കെണ്ട്. ടെക്ക് ഇവിടെ ഇടക്ക് മാവിന്റെ സീസൺ ആയിരുന്നല്ലോ ഇപ്പൊചക് ക്കെയാണ് മെയിനായിട്ട് ആഹ്. ആഹ് ഇവിടെപ്പോ ഫുള്ള് ചക്കയാണ് ഇപ്പൊ പക്ഷെ ചെലപ്പോഴൊക്കെ ചക്കന്റെ ഉള്ളില് ഇപ്പോ വെള്ളൊക്കെ കേറന്നുണ്ട്. എന്ന് വെച്ചാല് പഴുപ്പിക്കാൻ വെക്കുമ്പോഴാണെ പോലും വെള്ളവ പോവാ. ആഹ്. പിന്നെ-
എന്താ ഫുഡ്ന്ന് കഴിച്ചത്?
ഇന്നിവിടെ മറ്റേ ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോ ഇന്ന് ഇവിടെ ചിക്കൻ മേടിച്ചു.
ആഹ് ആഹ്.
പൊർത്ത്ന്ന് ചേച്ചി ഉണ്ടായിരുന്ന് അപ്പൊ ചേച്ചി ഇടക്കൊക്കാ വരല് അപ്പോ ഔഅ അവൾ അവള് പറഞ്ഞിട്ട് ചിക്കനൊക്കെ മേടിച്ച് അങ്ങനെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുകയും കറിയാക്കുക ഒക്കെ ചെയ്തു അങ്ങനെ ആഹ്. ഇല്ല വീടിന്റെ അടുത്തൊക്കെ വലിയ കടേകളൊക്കെണ്ട്.
ആഹ് ആ അതെ-
ഡ്രെസ്സ് എടുക്കാനൊന്നും പോയില്ല?
ഡ്രസ്സ് ഞങ്ങള് പെരുന്നാളിന് എടുക്കും.
ആണോ ഇതിപ്പോ പെരുന്നാളല്ലായിരുന്നോ ഇന്ന്?
അല്ലല്ല ഇന്നൊര് നോമ്പല്ലായിരുന്നു.
ആണോ ആഹ് ഇനിക്ക് ഇതിനെ പറ്റിട്ട് വലിയ പിടുത് ത്തവില്ല എന്തോരവധി അങ്ങനെ അറിയത്തുള്ളൂ ആഹ്. ആഹ് ആഹ് പെരുന്നാളൊക്കെ എങ്ങനെണ്ടായിരുന്നു അപ്പൊ?
പെരുന്നാളൊക്കെ അടിപൊളിയായി ഉഷാറായി നല്ല വെയിലുണ്ടായി. പൊതുവേ വലിയി പെരുന്നാൾക്ക് മഴയാണ് ണ്ടാവല് ഇപ്രാവശ്യം
ആഹ് ആണോ ഫോട്ടോസൊക്കെ എടുത്ത്-
ആഹ് ഫോട്ടോസൊക്കെ എടുത്തു.
ആഹ് ഞാൻ ആ സമയത്തൊക്കെ ഹോസ്റ്റലിലായിരുന്നു അപ്പോ അവിടെ എൻറെ ഫ്രണ്ട്സ് ഒക്കെ ആഹ് ഹോസ്റ്റല ആയിരുന്നു ഇപ്പൊ വീട്ടിലൊണ്ട്.
ആഹ് അത് ശരി.
ആഹ് അപ്പോ ഹോസ്റ്റലിൽ ആയിരുന്ന സമയത്ത് ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ അവർക്കൊന്നും വീ വീട്ടില് പോവാതെ പോവാൻ പറ്റാതായി പോയി അപ്പോ എക്സാം അടുത്തു നിന്ന സമയായിരുന്നു അപ്പോ അവരെ ഇങ്ങനെ എപ്പോഴും അവർക്ക് ഭയങ്കര വെഷമായിരുന്നു അയ്യോ വീട്ടിൽ പോകാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ് വിചാരിച്ചിട്ട് ഉം അവരടെ വീടൊക്കെന്ന് പറഞ്ഞാല്
ഹോസ്റ്റലൊക്കെ നിന്നിട്ടുള്ളത് എനിക്കറിയാം ഹോസ്റ്റൽ ലൈഫ്-
ആണോ ആഹ് ആ.. അപ്പൊ അവര്ന്ന് പറഞ്ഞാല് ഇപ്പം ഞങ്ങളിപ്പൊ കൊല്ലത്താണ് പക്ഷെ അവരുടെക്കെ വീട് അങ്ങ് മല പ്പുറവും പാലക്കാടും കോഴിക്കോടും ഒക്കെ ഉള്ളവരായിരുന്നു അപ്പൊ പോയിട്ട് വരാനുള്ള ഗ്യാപ്പും ഇല്ലാണ്ടായി പോയി അപ്പോ അവരെപ്പോഴും ഭയങ്കര വിഷമ തിരുന്നായിരുന്നു പെരുന്നാള് പിന്നെ അവര് ചച്ച ഒരു വർഷവും പിന്നെ അവര് വിചാരിച്ച് ഒരു വർഷംകൂടെയല്ലേ ഉള്ളു അത് കഴിഞ്ഞിട്ട് പിന്നെ ആഘോഷിക്കാന്നൊക്കെ വിചാരിച്ച് പക്ഷെ അവർക്ക് ഭയങ്കര വിഷമായി പോയി ഞാൻ നീറ്റിന്റെ കോച്ചിങ് ചെയ്തൊണ്ടിരുന്നതാ ആഹ് ആഹ് പിന്നെ ആഹ് അനീറ്റിന്റെ കോച്ചിങ് ചെയ്തൊണ്ടിരുന്നതാ ആഹ് ഇപ്പോ ഒരു എക്സാം ഉണ്ടായിരുന്നു അത് ആദ്യം ഒരു എക്സാം ഉണ്ടായിരുന്നല്ലോ അത് കുറച്ചും കൂടെ എളുപ്പും എളുപ്പമായിരുന്നു കുറച്ചും കൂടെ അല്ല അത് നല്ല എളുപ്പമായിരുന്നു ഇപ്പോ രണ്ടാമത്തെ എക്സാം അത്രയും എളുപ്പമൊന്നും അല്ലായിരുന്നു പക്ഷെ എങ്കില് കുഴപ്പ മില്ല ഞാൻ വിചാരിക്കുന്ന ആഹ് റിസൾട്ട് എങ്ങനെ വരുന്ന രീതിക്ക് നിക്കട്ടെ വിചാരിച്ചു നിക്കുവ ഞാൻ ഇതുവരെ മാർക്ക് അത് ഒന്നും നോക്കിട്ടൊന്നുംല്ല ഇങ്ങനെ ആഹ് ഇങ്ങനെ
ഏതായാലും പഠിച്ചുഷാറാക്കി കിട്ടട്ടെ
ആഹ് ആഹ് ഉുഷാറാക്ക സിബ്ലിങ്സ് ഒക്കെ എന്ത് ചെയ്യുന്നെന്നാ പറഞ്ഞേ
പഠിക്കുവാ
പഠിക്കുവാണ് എല്ലാരും പഠിക്കാണ് ആഹ്
പഠിക്ക
ആഹ് ഓ അമ്മ അച്ഛനും ഒക്കെ കൂടെ തന്നെ ഉണ്ട്
ആഹ് അമ്മ അച്ഛനൊക്കെ കൂടെ തന്നെ ഉണ്ട്
കൂടെ തന്നെണ്ടല്ലേ ആഹ് ആഹ് അമ്മയും അച്ഛനും എല്ലാരും കൂടെ തന്നെണ്ട് ചേച്ചിന്റെ കല്യാണം കഴിഞ്ഞാണ് അപ്പൊ ചേച്ചി മാത്രം വേറെ വീട്ടി ബാക്കി അമ്മ അച്ഛനും എല്ലാം എല്ലാരും ഒരു വീട്ടില്ന്നെ ഇപ്പോ പക്ഷെ ചേച്ചി ഇപ്പം വീട്ടില് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ വീട്ടില് ചേച്ചി ഇപ്പൊ വന്നിട്ടു ആഹ് വന്നിട്ടുണ്ട്ന്ന് ! ! ! ! ! ! ! ! ! !
ആഹ് അത് ശരി
ഇപ്പൊ ഞാനും വെറുതെ ഇരിക്കല്ലേ അപ്പ ഞാൻയച്ചുി പിന്നെ വിളിക്കുകൊക്കെ ചെയ്യാ ആരെയൊക്കെ ഒക്കെ വിളിച്ച് ഇതാകുമ്പോ ചെറിയൊരു പോക്കറ്റ് മണിയല്ലെ അപ്പൊ ആഹ് അങ്ങനെ വിചാച്ചിക്ക പാലക്കാടാന്നോ സ്ലാങ്.
അല്ലല്ല പാലക്കാട് അടുത്ത് വരുന്നതാണ്.
ആണല്ലേ ആഹ് മലപ്പുറാണ്. ആഹ് മലപ്പുറാണ് എനിക്ക് പാലക്കാട് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അപ്പോ അവളുടെ സ്ലാങ് ഓൾമോസ്റ്റ് ഇതേ കണക്കാക്ക. തന്നെ ആഹ് ആഹ് എന്താണ്.
ഏകദേശം ഒരു പോലെയാണ്
ആണല്ലേ ആഹ് അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ച എനിക്ക് ഓൾമോസ്റ്റ് അവളുടെ സെയിം സ്ലാങ് തന്നെ അപ്പോ ഞാൻ വെച്ച് പാലക്കാടായിരിക്കും ന്ന്.
ആഹ് ആഹ്
പിന്നെ. ഓഹ് വീടിന്റെ അടുത്ത് ഇങ്ങനെ എന്താ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെ മലപ്പുറത്തൊക്കെ എണ്ടോ ആഹ്
ത്തിലൊക്കെ പോകാറുണ്ട്, പാടം കാര്യങ്ങളൊക്കെണ്ട്
ആഹ് ശരിയാ അവിടെക്കെ ശരിക്കും പാടൊക്കെ ഇണ്ടല്ലേ, അവിടെ മെയിനായിട്ട് എന്താ ഉള്ളത് കൃഷി ഒക്കെ വരുമ്പോ.
കൃഷി ആഹ് നെല്ല് നെല്ല് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ.
ആഹ് നെല്ല് വാഴയുണ്ടല്ലേ ആഹ് ഇവിടെ ക്കെ മെയിനായിട്ടും ഇപ്പോ ഇടയ്ക്കൊക്കെ റബ്ബർ ആയിരുന്നു, പക്ഷേ ഇപ്പോ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്ക ഇപ്പോ അങ്ങനൊന്നും ല്ല ആഹ് ഇപ്പോ മാറിക്കൊണ്ടിരിക്കുന്നു, ഇപ്പോ റബ്ബറിന്റെ ഒക്കെ ഇതങ്ങ് പോയി ഇവിടെ പക്ഷെ അടുത്തൊക്കെ വയലൊക്കെ ഉണ്ട്, അവിടൊക്കെ ഇങ്ങനെ നെല്ല് ഒക്കെ ഉണ്ട്, പിന്നെ മറ്റേ ചീനി അറിയോ ചീനി
ചീനി ആ കപ്പ.
ആഹ് കപ്പയൊക്കെ ഉണ്ട് അങ്ങനെ. പിന്നെ ആഹ്. ആഹ് അതൊക്കെ ഉണ്ട് പിന്നെ നല്ല മഴ ക്കണ്ട് നല്ല രസം ഇങ്ങനെ നോക്കിയൊക്കെ ഇങ്ങനെ ഇരിക്ക അവിട ആ. കുളൊക്കെ ഉണ്ടോ അവിടെ?
ആഹ് ആഹ്
ഉണ്ട് കുളൊക്കെ ഉണ്ട്, ഇവിടെ കുളായിട്ടൊന്നും ഇല്ല പക്ഷേ ആഹ് അമ്മേന്റെ വീടിന്റെ അടുത്ത് വലിയൊരു കുളംണ്ട് അപ്പോ നമ്മൾ അവിടെ പോകുമ്പോൾ ഇങ്ങനെ ആ അവിടെ നല്ല വലിയ കുള അവിടെ ഇങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ണ്ട്, അപ്പോ അമ്മയുടെ വീട്ടില് അ അപ്പോ അവിടെ പോകുമ്പോ നല്ല രസ. ഇവിടെ അങ്ങനെ ഫ്രണ്ട്സൊന്നുല്ല. അവിടെ കൊറച്ച്. ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് അവിടെ എങ്കിലും കട്ടിയട്ടെ പത്ത് മുപ്പ
ആഹ് ഓക്കേ ഓക്കെ.
ഓക്കെ ഓക്കെ.